ഹലോ കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട്
ആ ഇപ്പൊ സമൂഹത്തില ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നൊ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ അല്ലെ അതിന് ആ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇപ്പൊ നമുക്ക് ആളുകൾക്ക് ഹ നല്ല രീതിൽ ആളുകൾ അതിനെ യൂസ് ചെയ്യുന്നുന്നത് കൊണ്ട് പക്ഷെ എന്നാ അതേ രീതിയിൽ തന്നെ മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പൊ ഇപ്പൊ കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാര് വരെ ആയാലും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആണ് എ എന്തുകൊണ്ടും അഡിക്റ്റ്ണ് പ്രത്യേകിച്ച് ഫോൺ ഫോൺ ഫോണിനകത്ത് അഡിക്ഷൻ ഉണ്ട്. എല്ലാവരും ഇപ്പൊ കുട്ടികളാണെ പോലും ആ ഫോണിന് വേണ്ടിട്ട് അവര് ഇപ്പം ഫുഡ് കഴിക്കാ അവർക്ക് കുഞ്ഞി പിള്ളേർക്ക് വരെ ഫോൺ കൊടുത്ത് ശീലിപ്പിക്കുക പേരൻറ്സ് അവർക്ക് ഫോൺ ഇല്ലാതെ അവര് ഫുഡ് കഴിക്കില്ല. അങ്ങനത്തെ അവസ്ഥ എന്നിട്ട് ഫോൺ വാങ്ങി കൊടുത്തില്ല ന്ന പേരില് ആത്മഹത്യ ചെയ്യുക
ചെയ്യുന്നു അതെ അതെ വാർത്തൽ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടതേ ഉള്ളൂ അ അങ്ങനെയൊ ഇത് പിന്നെ പഠിക്കാനായിട്ട് പുറകോട്ട് നിക്കുന്നു പിള്ളേർക്ക് മാർക്കില്ല.
ആഹ അതെ പിന്നെ ഒരു നമ്മുടെ എനിക്ക് തോനുന്നു ഒരു നമ്മുടെ ഈ കൊറോണ അങ്ങനെയൊക്കെ വന്ന് ലോക്ക്ഡൌൺ ഫോൺ കാര്യങ്ങളൊക്കെ വന്നതിൻ ശേഷം കുട്ടികളെല്ലാം ഈ ഫോൺ അഡിക്ഷൻ ആണ്. ഒന്നും എല്ലാം അവര ഫോണിലോട്ടായി നിയന്ത്രണം ഫുൾ അവരുടത്. പിന്നെ അതേപോലെ തന്നെ സോഷ്യ സോഷ്യൽ മീഡിയയിൽ തട്ടിപ്പ് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാടായിട്ട് നടക്കുന്നുണ്ട്. പൈസ തട്ടിപ്പ് സ്കാമയി് ഇപ്പ ഡ്രസ്സിന്റെ ഓർഡർ ചെയ്യുക അങ്ങനെ കുറേ കുറെേ എ തട്ടിപ്പുകൾ കാര്യങ്ങളൊക്കെ നടക്ക ഇതിനൊന്ന ഒരു നടപടിയും ആ ഗവൺമെന്റും കാര്യങ്ങളൊ
എടുക്കുന്നില്ല അതെ അതെ അതെ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടതേ ഉള്ളൂ ഒരു വെബ്സൈറ്റീന്ന് ആ പണം അടച്ചു പണം അടച്ചിട്ട് ഡ്രസ്സ് കാര്യങ്ങൾ കിട്ടിയില്ല ആൾ
ഏ ആ് എനിക്ക് സംഭവിച്ചു ആ് എനിക്ക് സംഭവിച്ചു അതിനെപ്പറ്റി അതുകൊണ്ട് എന്താ ഞൻ ഞാനത് പറഞ്ഞത് ഈ അടുത്ത് ഈ അടുത്തൊരു ദിവസം എനിക്കത് പറ്റി. ആ അതെ അതാ സോഷ്യൽ മീഡ മീഡ നമ്മൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമ്മള ങ് വിശ്വസിച്ച് അങ്ങ് ചെയ്യും പക്ഷെ യഥാർത്ഥത്തിൽ അത് ശരിയായിരിക്കണമെന്നില്ല.
അതെ.
അതാ പക്ഷെ പഞ്ഞിട്ടെന്ത കാര്യം ഒരുപാട് ആൾക്കാരുടെ പൈസ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഇതിപ്പം തു ചിലപ്പോ എനിക്കിപ്പോ ഒരു തൗസൻ് റുപ്പീസാണ് എന്റെന്ന് പോയത് പക്ഷേ എന്നെ പോ പോലെ ബാക്കിയുള്ളവർക്കൊക്കെ വലിയ വലിയ സ്കാമിൽ പെടുന്ന ഇപ്പ കോടികൾ രൂപ വരെ തന്നെ തട്ടിപ്പ് നടത്തുന്നു
അതെ അതെ എല്ലാരും ഓരോ കാര്യങ്ങളിൽ വിശ്വസിച്ച് ച്ചായിരിക്കും ചെയ്യുന്നത് പക്ഷെ അത് കഴിയുമ്പോളായിരിക്കും അറിയുന്നത് ഇത് തട്ടിപ്പായിരുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുച്ച
ചെയ്യാൻ പറ്റില്ല പിന്നൊണെങ്കിൽ ലക്ഷ ങ്ങൾ പോകുന്നവരുണ്ട് ഒരുപാട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ ഇപ്പോ ഫോൺ ഈ ഫോൺ വഴി പരിചയപ്പെട്ട ആളുമായിട്ട് പോകുക
അതെ അതെ അതാണ് ഇപ്പ ഏറ്റവും കൂടുതൽ നടക്കുന്നത്.
ഉം ഒരാൾ നമ്മളിപ്പോ ചെറുപ്പക്കാരനാണെന്ന് വിചാരിക്കും എന്നിട്ട് നേരിട്ട് കാണാൻ വിളിക്കുമ്പോയായിരിക്കും ആയിരിക്കും അത് ഒന്നെങ്കിൽ ഒരു വയസ്സ്, വയസായിട്ടുള്ള ആളായിരിക്കും അത്പ്പോ ഒരു ആണായിരിക്കും പെണ്ആയി കഴിക്കാം ചിലപ്പം ഡിപിയിലൊക്കെ ഇടുന്ന ഫോട്ടോയൊന്നും ആയിരിക്കത്തില്ല നേരിട്ട് കാണുമ്പോ. സംഭവിക്ക പിന്ന ഇത് വന്നതോടെ ആൾക്കാർ സ്വന്തം ബന്ധങ്ങളെ തന്നെ മറന്നിട്ട് ഇപ്പൊ ഭർത്താക്കന്മാ ഉണ്ടായ പോലും വേറുള്ള ആൾക്കാരുമായിട്ട് സം സംസാരിച്ച് അവരുടെ കൂടെ പോവ്യ നടകുന്നു സോഷ്യൽ മീഡിയ മിഡിയ ഇപ്പം നമുക്കിപ്പം എഐ ഒക്കെ വന്നത് കൊണ്ട് കുറെേ കാര്യങ്ങളൊക്കെ എഐ ചെയ്യും ഒരു മനുഷ്യന കാട്ടിം കുറേ കാര്യങ്ങൾ ഏഐ ചെയ്യും പക്ഷെ ആ ഏഐ തന്നെ ഉപയോഗിച്ചി നമ്മളെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് അത് മോശം രീതിയിൽ ആ ആക്യ അത് അതൊക്കെ വെച്ചിട്ട് ഒരു പൈസഏ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക ഒരാളെ അങ്ങനൊക്കെയ ഉള്ളത് പിന്നെ പ്രണയത്തിൽ ഏർപ്പെടുന്നവരാണെ പോലും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭീഷണിപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൊയ്യുണ്ട് കൊറേ ഒക്കെ പുറത് വരും കുറെയൊക്കെ കാര്യങ്ങൾ പുറത്ത് വരത്തില്ല. പിന്നെ കൂടുതലും ഇപ്പൊ കൊല്ലുക ആ കൊറേ പേർ ആത്മഹത്യ ചെയ്യുന്നു. ഉം കൊറെ പേര് ആത്മഹത്യ ചെയ്യുന്നു പിന്നെ ഇപ്പൊ പ്രണയം വേണ്ടാന്ന് വൽക്കുമ്പോ കൊല്ലുക ഇപ്പൊ എന്നും വായിൽ ഇതൊകേ ഒകെയാണ് നമ്മൾ കേട്ടൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയ അത് ഭയങ്കര ഭയങ്കര ഒരു അപകട ക ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കൊറെക്കെ ശരി നമുക്ക് നമുക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് എന്ത് എന്ത് വേണന്ന് നമുക്ക് സെർച്ച് ചെയ്യാൻ ഇപ്പ നമുക്ക് ഗൂഗിൾ ഉണ്ട് പക്ഷെ ആ ഗൂഗിൾ തന്നെ നമ്മളെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട് അതാണ് ഇപ്പോ പോസിറ്റീവ് ആര് നെഗറ്റീവ് ഉണ്ടന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നനെഗറ്റീവി വേണ്ടിട്ടാണ് ആളുകള് യൂസ് ചെയ്യുന്നത്. എന്നാ ആവശ്യത്തിന് വേണ്ടിട്ട് യൂസ് ചെയ്താ കൊഴപ്പില്ല. ആ
നെഗറ്റീവിന് വേണ്ടിയിട്ട ഇതൊക്കെ ഉപയോഗിക്കുന്നത്
അതെ അതെ പിള്ളോരാണ് ഇപ്പ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അഡിക്റ്റ് ആയിട്ട് രിക്കുന്നത് ഇപ്പതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇപ്പ ആ നമുക്കിപ്പ ആ നമുക്കി നമക്കിപ്പോ ജീവിക്കാൻ വേണ്ടിട്ട് വ വെള്ളം വേണം ഫുഡ് വേണം നമ്മുടേതായ കാര്യങ്ങളൊക്കെ നടക്ക കണം പക്ഷെ ഇപ്പ അതിന് പുറമെ ആൾക്കാര് കാണുന്നത് ഇതിലാണ്. ഇതാണ് ഇതുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ. ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയ ഇല്ലാതെ പറ്റില്ല. ഇൻസ്റ്റഗ്രാമ്, വാട്സപ്പ്, ഫേസ്ബുക്ക് അതെ അതെ ഓരോരുത്തര ഓരോരോ രീതിയില് ഓരോത്തരോന്ന് എന്നാ പറ്റിക്ക എന്ന എന്ന പറ്റിക്കായിരിക്കും ശരിക്കും പറഞ്ഞാ ഒന്നെങ്കിൽ അവരെന്ന് പണം തട്ടി എടുക്കുവോ അല്ലെങ്കിൽ അവരെ വേറെ എന്തങ്കലും രീതി യിൽ ഉപയോഗിക്കോ ഇതൊക്കെ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നാളുടെ ഹ ഉദ്ദേശം. പക്ഷെ ഇത് മനസ്സിലാക്കാതെ സ്വന്തം എ ബന്ധങ്ങളെ വെറുവിട്ടായിരിക്കും ആൾ പോകുന്നത്. ച്ച്ച ചതിയില് ചെന്ന് പെടുന്നവരും ഉണ്ട്. സോഷ്യൽ മീഡിയയില് ചതിയില് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ കൊറെയൊക്കെ ആൾക്കാാര് ച്ച്ച പേടിക്കണം നമ്മള് നമ്മളിപ്പോ നമുക്ക് എന്ത്വാ പറയേണ്ടത് നമുക്കിപ്പം ഒന്നിലും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പ നമ്മൾ ഫോൺ പോലി ഇപ്പ നമ്മള് നമ്മുടെ ഫോണാണെങ്കിൽ പോലും ഇപ്പ നമ്മള് പറയുന്ന കാര്യങ്ങളെല്ലാം അത് സെൻസർ ചെയ്യുന്നുണ്ട്. ഇപ്പ നമ്മള് ഒരു കാര്യത്തെപ്പറ്റി നമ്മളിപ്പോ ഗൂഗിള സെർച്ച് ചെയ്ത് കഴിഞ്ഞാ കുറച്ച് കഴിഞ്ഞാൽ നമ്മള് ഇൻസ്ഗ്രമോ വേറെ എന്തേങ്കിലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ അതിന്റെ. ക്കും വരുന്നത്. ആ അങ്ങനെ വരാറുണ്ട് അപ്പൊ അത്ര അത് സെൻസെയുന്നുണ്ട്. പിന്നെ നമ്മളിപ്പൊ ഒരാളോട് പറയുന്ന കാര്യം ഇപ്പൊ ഞാനിപ്പം ഒരാളോട് എനിക്ക് ഇന്ന സാധനം ഒരാളോട് എനിക്ക് ആ ഇന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ് ഇന്നത് വേടിക്കണ ന്നു ചിലപ്പോ അതുംവരും. ആ ആഡ് രൂപത്തിൽ അത് വരുന്നുണ്ട്. പിന്നെ നമ്മള് ഫോൺ ആ അതെ അതെ അതെ റീൽ ഇൻസ്റ്റഗ്രാമില് റീൽസ് കാര്യങ്ങള ഇപ്പ നമ്മൾ ഫോൺ ഉപയോഗ ഗിക്കുന്നില്ല. ഫോൺ അ നമ്മൾ കാത്തു വെച്ചിരിക്കുകയാണ് താഴ്ത്ത് താഴ്ത്ത് വച്ചിരിക്കാണ് ഉപയോഗിക്കുന്നില്ല. നമ്മള അടുത്തിരിക്കുന്ന ഒരാളുടെ നമ്മളൊരു കാര്യം പറയുന്നു.
അതെ അതെ അത്രമാത്രം അതിലേക്ക് ഇതായ എന്നുള്ളതാണ്.
അതെ.. അതെ..
പിന്നെ ചാറ്റ് ജി പി ടി പോലുള്ള കാര്യങ്ങള് അതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട വെച്ചാൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയ ഒക്കെ ചെയ്യുമ്പം അതും വളരെ പ്രശ്നമാണല്ലോ ആഹ് പിന്നെ ഡിലീറ്റ് ആക്കാൻ പറ്റാത്തതും അതൊക്കെ അവര് എടുക്കുന്നുണ്ടെന്നൊക്കെയാണ്
ആ പിന്നെ ഇപ്പോ ഓരോരുത്തർ കൂടുതലും ഈ ഫോട്ടോകളൊക്കെ കൊടുത്തിട്ട് പ്രോമ്റ്റൊക്കെ വെച്ചിട്ട് റ്റോരൊ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ ദോഷമാണെന്ന് ആരും ചിന്തിക്ക ന്നില്ല. അതെ അതെ നമ്മ നമ്മുടെ ഡീറ്റെൽസും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് അതാർക്ക പിള്ളേർക്ക് പിന്നെ ഗെയിമ കളി അതാ ഗെയിമില് ഗെയിം കളിച്ച് ഓരോ പിള്ളേർക്ക സൂയിസൈഡ് ചെയ കേട്ടിട്ടില്ലേ സൂയിസൈഡും കാര്യങ്ങളും
എ ഇടയ്ക്കൊ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ ബ്ലൂവെയിൽ എന്ന് പറഞ്ഞ
ആഹ അതാ സൂയിസൈഡ് ചെയ്യുന്ന ഇതൊക്കെ പിന്നെ പിന്നെ പൈസ പോകുന്ന ഗെയിമുകള് കളികളും ഉണ്ട് എന്തുവാന്ന് ഗെയിമ ഗെയിമ എന്താ- മറ്റേ നമ്മ ചീട്ടുകളളി പോലത്തെ എന്തൊക്കെയോ
ണ്ട് പൈസ കൊടുത്ത് ഇപ്പോത്തെ പിള്ളേ എല്ലാരും അതെതെതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പറയൊക്കെ ചെയ്ത് ചിലപ്പം വീട്ടില് ഉള്ളവരൊക്കെ പാവപ്പെട്ടവരായിരിക്കും ഇവരി ഇത അറിയുന്നില്ല ഇല്ല ഈ പിള്ളേർ കാണിക്കന്ന് തോന്നിവാസന്നും
ഉം അത് പേരന്റ്സും പിന്നെ കുഞ്ഞുങ്ങക്ക് ഇപ്പൊ പത്ത് പത്ത് പത്താം ക്ലാസ്സില് ല് നല്ല മാർക്ക് മേടിക്കുമ്പം അപ്പോഴേ ഫോൺ മേടിച്ചു കൊടുക്കും
അതെ അതെ ഇപ്പ അങ്ങനെ ഒരു കരാർ വെച്ചിട്ടാണല്ലോ പിള്ളേർ പഠിക്കാനിരിക്കുന്നത് എന്ത് വാങ്ങി തരും എന്ത് കിട്ടും ഞങ്ങക്ക് അങ്ങനെരു സംഭവം പറഞ്ഞിട്ടാണ് പിള്ളോര് പഠിക്കുന്നതും
കഴിഞ്ഞു അവരുടെ പഠത്തവും കഴിഞ്ഞു ഫോൺ ഒന്ന് സാധനം കഴി കിിയുമ്പോ അവരുടെ പിത്തവും കഴിഞ്ഞും എല്ലാം കഴിഞ്ഞു പിന്നെ അവർ അതില്ലാത്തായിരിക്കും പിന്നെ അവർക്ക് പ്ലസ് വണ്ണിലും മാർക്കല്ല പ്ലസ് ടുിലും മാർക്ക് ഇല്ല
പണ്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ക്ക എന്ത് ഭംഗിയായിരുന്നു പിള്ളോര് വഴിൽ ഇറങ്ങിക്കളി
കളിക്ക ഇപ്പം പിള്ളോരൊന്നും വഴി കളിക്ക ഇപ്പ ബോള് പോലല്ല എല്ലും ഫോണ കൂടെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് മൊത്തം
റ്റ പിള്ളോരരെ പോലും കാണുന്നില്ല നേരത്തെെയക്കെ ഇഷ്ടംപ പോലെ പിള്ളാരെയൊക്കെ കാണൂ ഇപ്പപ്പോ പിള്ളാരും ഇല്ല ആരും ഇല്ല
ഉം പിന്നെ ഫോണിനകത്ത് ഇപ്പ് ത് നല്ല രീതിയില് കൂടുന്ന ഏറ്റവും വലിയ ഒരു ഇത് സംഭവമാണ് സോഷ്യൽ മീഡിയ ഇപ്പം ഫേക്ക് ന്യൂസ് ആയാൽ പോലും അങ്ങ് അവരങ് ഇറക്ക ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലേ
ഇൻസ്റ്റഗ്രാമിലാണെ പോലും കൊറ നിബന്ധനകളൊക്കെ വന്നിട്ടുണ്ടല്ലോ പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള പിള്ളേർക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ കുറെേ ഇതൊക്കെ വ- ന്നി ട്ടുണ്ട് അതൊക്കെ ഉള്ളതാണോന്ന് അറിയത്തില്ല വാർത്തയിലൊക്കെ വന്നു
ആ എങ്കിലും പിള്ളര് എന്തെ പിള്ളര് അതിനെക്കാട്ടിയും ബുദ്ധിയുള്ള പിള്ളേരല്ലേ പിള്ളര് പേരൻസ് ന്ത വെണെങ്കി ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ആ പിള്ളര് വേണെ ഇന്റസ്റ്റാഗ്രാം എടുക്കും ആ ഒരു
ആഹ ഒരു ഇത അതെ ആ പേരന്റ്സ് അറിയുന്നില്ല അവരുടെ എഫ് ബി ആയിട്ട് കണക്ട് ആയിരിക്ക് ചെല്പ്ം ഇൻസ്റ്റഗ്രാം അത്വഴി ആായിരിക്കും ചിലപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ
അതെ അതെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കരമായിട്ടൊരു എ എന്താ പറ ഏറ്റവും ഭീകര്- ായിട്ട എനിക്ക് സംഭവം
പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരുണ്ട് ആ തെറ്റായ വാർത്തകൾ കഴിഞ്ഞിടക്കൊ ഒരു- ഉണ്ടായിരുന്ന്
ആ പിന്നെ നമുക്ക് ഈ ന്യൂസ് ചാനലുകൾ ആയൽ പോലും നമുക്ക് തെറ്റായ വാർത്തകൾ തരുന്നുണ്ട് അവര് ആ അവര് ശ്- ശരി എന്നും പറഞ്ഞ അവര് കാര്യങ്ങളൊന്നും ശരിയായിരിക്കണംന്നില്ല
അതെ കഴിഞ്ഞിടക്ക് ഒരു എക്സാം ബേസ്ഡ് ആയിട്ടുള്ളൊ ഒരു സംഭവം അതെന്ത സ്കാം മായിട്ട് വന്നില്ലായിുന്നോ
ആഹ അങ്ങനെ വാർത്ത ഉണ്ടായി
ആ ഒരു എക്സാമിന്റെ ആനി - റ്റ് എക്സാമ് എന്തോ ഇതായി അതിന്റെ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ ലീക്കായി എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അങ്ങനെരു സംഭവം ഇല്ലേരുന്നു. വാർത്തയിൽ കണ്ടു അങ്ങനൊരു സംഭവം ഇല്ലെന്ന് പക്ഷെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഫോണിൽ എന്തൊക്കെ
ആ പ്രശ്നങ്ങളൊക്കെ പര് യന്ന് അതില്ലത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക്
നമക്ക് അറിയില്ല-
ആ ഇപ്പൊ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നാ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയാണ് പോണത് ഹൂം ആളുകളിപ്പോ എന്തും ഇപ്പ പിള്ളാ രാണിപ്പഴും ഇപ്പം ഫോണിന് വേണ്ടിട്ടും പൈസക്ക് വേണ്ടിയിട്ടും പേ -വീട്ടിൽ കിടന്ന് പ്രശ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഡ്രാ ഗ് അഡിക്ഷൻ പോലാണ് ഫോൺ അഡിക്ഷൻ
അതെ നേരത്തക്കെ ഇത് ഒക്കെയായിരുന്നുല്ലേ ഹരി കാര്യങ്ങളായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ പിള്ളേർക്ക് എല്ലായിടത്തും എവിടെ നോക്കിയാലും ഫോൺ പിള്ള പിറന്നു വരുന്ന പിള്ളേറെ കയ്യിവരെ ഫോണ്
അതാ ഗെയിം ഗെയിം ഗെയിം അതാണ് അവർക്ക് അതാണ് അവരുടെ എല്ലാം
അതെ ഫോൺ കൊടുത്ത് കാണിച്ച് അന്നാലേ കഴി ക്കു എന്ന രീതി അത് ആ ഒരുശ് ശീലം ഉണ്ടാക്കി എടുക്കുന്ന മാതാപിതാക്കത അതവര് മാറ്റണം
ഉം അതെ കൊറയൊക്കെ പേരന്റ്സ് ശ്രദ്ധിക്കണം അവര് മക്കളേ ഒരുപാട് ചില പേരന്റ്സ്ക്കെ ഇ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരൊക്കെ ആയാലും കുഞ്ഞിലേ തന്നെ പിള്ളേർക്ക് കമ്പ്യൂ എറ് ഫോണ് ടാബ് ലെ റ്റാബ് എന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പക്ഷെ ഇവര് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്ന് അല്ല എന്തിന് യൂസ് യ്യുന്നു അവരതൊന്നും ശ്രദ്ധിക്കാതെ അവര് സ്വന്തം കാര്യം തിരക്ക് ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ നോക്കിപ്പോകും പക്ഷെ ഇവരെത്രത്തോളം അപകടത്തിലോട്ടാ പോ പോന്നുന്ന ഇവര് നോക്കുന്നില്ല ചിലപ്പോ ഒരു അപകടത്തി പെട്ട് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ആ എന്റെ കുട്ടി ഇതിൽ പെട്ടുപോയി ഉം അതാണ് എന്ത് പറയാനാ ലോകം എ ലോകം ഒരു വലിയ കുഴിയിലോട്ടേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്
അതെയതെ യതെ അതെ ഈ സോഷ്യൽ മീഡിയ കൊറെയൊക്കെ വിലക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്
പ നമ്മളിപ്പം ഒരു ദിവസം ഉറക്ക വേണ്ടിട്ട് വന്ന കഴിഞ്ഞാൽ കേൾക്കുന്ന വാർത്തകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മ